ആ പറഞ്ഞോളി എന്തെക്കെണ്ട് വിശേഷം സുഖല്ലേ?
നല്ല വിശേഷം സുഖം എന്താ നിങ്ങളെ പാടെന്താ?
സുഖമായിട്ട് പോണു കൊഴപ്പൊന്നുല്ല ഇതാ മീൻ പൊരിക്കാൻ ചട്ടീലിട്ടോണ്ടിരിക്ക്യാണ്
ഏഹേ അയ്ശെരി എന്താ മീന് മത്ത്യോ?
മത്തിയല്ല എന്തോ ഒരു കഷ്ണം മീന് ഇക് മീന്റെ പേരൊന്നും അറീല
ഏയ് അയ്ശെരി ഇപ്പല്ലോട്ത്തും കഷ്ണം മീനൊന്നും കിട്ടാനില്ലല്ലോ മത്തിയാണ് ഇപ്പം എല്ലോട്ത്തും.
അത് ഹാർബറിൽ പോയിന്ന് അപ്പൊ കൊണ്ടുന്നാണ്.
ആഹ് അത്ശെരി അങ്ങനെ കിട്ടിയതായിരിക്കൂല്ലേ. ഇവിടൊക്ക മീന് കിട്ടാൻ വളരെ പ്രയാസാ
അത് ഞങ്ങളും മത്തി തന്നേണ്.
ആണല്ലേ ഏഹ് പച്ചക്കറികൾ എന്തെലും ഉണ്ടോ കറി
പച്ചക്കറീ ഇന്ന് കേ ബീട്ട്റൂട്ടുപ്പേരി ചെറുപയറുപ്പേരി പിന്നെ അത് അനിയത്തികള് വന്ന്ണ്. അനിയത്തിം ഏട്ടത്തിം വന്നാണ്. അപ്പൊ അനിയത്തിക്ക് ചെറുപയറ് ഭയങ്കര കാര്യാണ്.
പീരീഡ് ഇക്കകൂടെ കുട്ടികൾക്ക് ചെറുപയറ് ഇഷ്ടമാണ്. പക്ഷെ ഇക്കാക്കിവിടെ യൂറിക്കാസിഡിന്റെ വേദന ഒള്ളകൊണ്ട് ക്കാക്ക് ചെറുപയറ് പറ്റില്ല.
ആഹ് അത്ശരി
അങ്ങെ രാവിലെ ഇപ്പൊ കുപ്പീലിങ്ങനെ കെടക്കാണ് മോള് വന്നപ്പോ ഓക്ക് ഇഷ്ടാണ്. അപ്പങ്ങട് ഇണ്ടാക്ക
അയ്ശരി പിന്നെന്താ വേറെന്താ? സ്പെഷ്യലായിട്ട് എന്താണവിടെണ്ടായെ?
സ്പെഷ്യലങ്ങനെ പ്രത്യേകിച്ച് ഒന്നുല്ല. പരി മീൻകറിയും ചോറും.
മഴൊക്കെണ്ടോ? കാലാവസ്ഥന്റൊക്കെ പാടെന്താ?
ഇന്ന് മഴയില്ല. ഇന്നൊരു വെയിലും വെളിച്ചൊക്കെണ്ട്. അപ്പൊ ഇന്ന് മുറ്റത്ത് കൂടി നടക്കുന്നാണ് അതാ ഇതുവരെ വൈകിയത്.
ആഹ് അത് ശെരി. ഇങ്ങനെ അലക്കിയത് ഒണക്കണ പണിയായിരിക്കൂല്ലേ
ആഹ് അതാണ് പരിപാടി
ആഹ്
മറ്റേത് ഒക്ക അവിടെയും ഇവിടെയും കെട്ന്നിട്ടെ മണക്കാ ഡ്രസ്സൊക്കെപ്പാടെ
അതന്നെ ഭയങ്കര സ്മെല്ലാണല്ലോ കൂട്ടീടുമ്പോ
ആണോ ഈ മഴയത്തോരേട്ടാ തന്നെ സ്മെല്ലാണ് അപ്പൊ പിന്നെ കൂട്ടിട്ട് കൂടെ ചെയ്താ പറയണ്ട.
ആഹ് അതന്നെ ഒണങ്ങി. മക്കളെങ്ങനെ എത്ര മക്കള്ണ്ട്? ഏഹ് ആറാള് ഇവിടെ മൂന്ന് പേര് എല്ലാരും സ്കൂളില് പോണായിരിക്കൂല്ലോല്ലേ?
ചെറുതൊരാളുംകൂടിണ്ട് ഏഹ് ചെറിയൊരാള്
ഏയ് ഒന്നര വയസായിട്ട് അതിലും ചെറുതൊന്നുണ്ട് ഒമ്പത് മാസായെ
ഏയ് ശരി ന്യൂബോൺ ഉം
അപ്പൊ രാവിലെ ഇവരെ പറഞ്ഞയച്ചിങ്ങാണ്ട് ഓളെ വെയ്ത്തല നടക്കും പിന്നെ
പിന്നെ ഓളെ കുളിപ്പിക്കലും ആക്കലൊക്കെ ആണല്ലൊല്ലേ
ആഹ് അതന്നെ. പിന്നെ ഓളൊന്ന് ഒറങ്ങണം ഞമ്മക്ക് എന്തെലും പണിയെടുക്കണെങ്കില്.
അതെ. ഉം കുട്ടികള്ണ്ടെ ഇതന്നെ അവസ്ഥ.
ആഹ് അതന്നെ. പിന്നെ ടൈംമ് പോണതറിയില്ല. പിന്നെ ഓൾതോം കഴിഞ്ഞ് ഒന്ന് കെടത്താൻ നോക്കുമ്പഴത്തിനും സ്കൂളാര് വരാനും ആയി.
പിള്ളര് വരാറായി
പിന്നെ ഓൽക്കുള്ള ഓരോന്ന് ഇണ്ടാക്കി വെക്കണം. വരുമ്പോ തന്നെ ജ്യൂസ് വേണം. അത് കഴിഞ്ഞിട്ട് ചായ പിന്നെ അയ്ക്കൊരു കടി
റോട്ടുമെന്നന്നെ ചോദിക്കാ ഇന്ന് എന്താ തിന്നാനേന്നാ. അത് ചോദിച്ചിട്ടാ പിന്നെ അക ത്ത് കേറുട്ടോ
അതന്നെ ഇവിടേം അവസ്ഥ.
വിളിച്ച് ചോയ്ക്കും ഉമ്മാ ഇന്ന് ചായക്ക് ബിസ്ക്കറ്റ് ആണോ? ഉമ്മ പൊരിച്ച്ക്ക്ണാ? എന്നട്ട് പിന്നെ അകത്ത് കേറലാ അഥവാ കഷ്ടകാലത്തിന് ഇല്ലാന്ന് പറഞ്ഞോ പിന്നെ അകത്ത് കേറലില്ല. ആഹ് റോട്ടുമേലിരുന്ന് കരച്ചിലാ.
അതന്നെ എൻ്റെ ചെറിയ മോള് അങ്ങനെയാ എങ്ങോട്ടും കൊണ്ടോകാൻ പറ്റൂലോളെ.
ഉം
ഓള് അങ്ങനെ ഒരു സാധനം എവടേലും കണ്ടാ ഓക്ക് അത് അപ്പ കിട്ടിയില്ലെങ്കി പിന്നെ ഭയങ്കര ആർപ്പും വിളിയാ.
ഉം ഉം ഉം
ക്ഷേ ഇങ്ങനെയാവുമ്പേ നമ്മള് പൊറത്തൊക്കെ പോമ്പോളേ കുടുങ്ങി പോവും. ഓല് ചോദിക്കണ നമ്മ ക്ക് ഞമ്മളിപ്പോ ഒറ്റക്ക് ഓലെകൊണ്ട് പോണ് എയാല് ഓല് ചോദിക്കണ പോലത്തെ നമ്മക്ക് വാങ്ങിടുക്കാൻ കഴിഞ്ഞേണു വാപ്പാര് ഉണ്ടാക്കണമാര്യല്ലല്ലോ.
അതെ അതെ.
ഓലാവുമ്പോല് പറഞ്ഞ വാങ്ങിക്കൊടുക്കും.
അതെ ഇത്രേള്ളു നമ്മക്കാവുമ്പോ നമ്മളെ കണക്കിനുള്ളതേ നമ്മ ട്ട്ണ്ടാവുള്ളു അപ്പോ ഓലെ ഇഷ്‌ടം നിക്കാനെക്കൂല.
വീട്ടിലെങ്ങനെയാ പച്ചക്കറി കൃഷികളൊക്കെണ്ടോ?
ആഹ് ഇവിടെ റംബുട്ടാന്ണ്ട്, ജാതിക്കണ്ട്, കറിവേപ്പ്ണ്ട്, വായ
ഏഹ് എല്ലാ തരം ഉണ്ടല്ലേ. റംബൂട്ടാനൊക്കെ എങ്ങനെ പിടിക്കുന്നുണ്ടോ ഇങ്ങക്ക് അവടെ?
റംബൂട്ടാന് ഇപ്പ നാലുകൊല്ലായി. ഇപ്പോ പിടിച്ചു ഈ പ്രാശ്യം നെറച്ചുണ്ടാവും ചെയ്തേക്ക്‌ണ്.
ആണോ ഇവടെ കൊറേ കുഴിച്ചിട്ടു റം റംബൂട്ടാനും ലി ച്ചീ അതുപോലെ കൊറേ ഫ്രൂട്ട് പക്ഷെ ഒന്നും പിടിക്കുന്നില്ല. അയ്നനുസരിച്ചുള്ള മഴേം കാര്യങ്ങളൊക്കെ വേണ്ടെവരാ അതിലേ വെള്ള ആഹ് അതന്നെ. നിങ്ങള് എന്തേലും ഇൺ ഇട്ട് കൊടുക്കലുണ്ടോ പിന്നെ?
ഏയ് ആഹ് വശത്ത്ക്ക് പിന്നെ പോകലില്ല. അത് ഇണ്ടാവാണേ ഇണ്ടാവ പോവാണേ പോവാ.
ഏയ് അങ്ങനെല്ലേ അത് പറണേ കേക്കാം. നമ്മള് ആഹ് ഓല് എനിക്കു തോന്നോണോന്ന് നോക്കി നടക്കുമ്പോളാണ് തീരെ ഇണ്ടാവാത്ത് തോന്ന്ല്ലേ. ഓലെ ഓല്ടെ ഇതീന് വിട്ട ഓര് വളരും തോന്നേ.
മറ്റേ ഓലെ നോക്കാനും കൂടിള്ള നമുക്ക് നേരല്ല. നമുക്ക് അല്ലാത്ത ചില്ലറ പണികളന്നെണ്ടാവും ഇഷ്‌ടം പോലെ തതും മക്കളതും അത് ഇത് നനകാണ്ട്.
അതന്നെ.
അതുകൊണ്ടന്നെ ആഹ് വശത്ത്ക്ക് പോവലില്ല. കായ്ക്കുന്നതൊക്കെ കണ്ടാ ഒന്ന് ഇങ്ങനെ പോയി നോക്കും വല്യ അ തിശയത്തില് പുതിയപ്പളേനോട് വിളിച്ച് പറയും കായ്ച്ച്ക്കണ്. അത്രേള്ളൂ.
ആഹ് അത് ശെരിയാ. ഉം പിന്നെ വേ ഏഹ് അതുകൊണ്ട് ഒരുവിധം ഫ്രൂട്ട്സുകള് റംമ്പുട്ടാനൊക്കെ നല്ല വെലയാ.
ഓഹ് റംമ്പൂട്ടാന് കിലോന് നാനൂറ് നാനൂറ്റയ്മ്പത് റു
ആഹ് അയിന് ഇവടെ മക്കക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനാ. ഇങ്ങനെ പറയും ശ്ശേടേ അമ്മള് ഈ അമ്പതു നൂറുപ്പയ്ക്കൊക്കെ വാങ്ങിയാ ഒന്നോ രണ്ടോ കി ട്ടും നലെണ്ണൊക്കെ കിട്ടുന്നേന് എവടെത്താനാ. ആഹ് നല്ല വേലെ ഞാന് റ്റം കൊടുക്കല്ണ്ടോ കടേല് കൊടുക്വോ അതോ
ഏയ് ഇവിടെ ഞമ്മക്കന്നെ കൊടുക്കാൻ മാത്രം മക്കള്ണ്ട് അതുകൊണ്ട് പിന്നെ അയ്നൊന്നും നടക്കൂലാ ഇവിടെ ആറാളില്ലേ
ആഹ് അതന്നെ ഓൽക്കന്നെ ആവശ്യണ്ടാവല്ലോലേ
ഓല് ഒന്ന് മദ്റസ പോകുമ്പോം പൊട്ടിക്കും ഇനി പൊട്ടിക്കരുത്ട്ടാ ഇല്ല്മ്മ ഇനി പൊട്ടിക്കൂല്ല ഇനിയ്മ്മ പറയ്മ്പോ മാത്രേ ഞാൻ പൊട്ടിക്കുള്ളൂ എവിടേ മദ്റസ വിട്ട് വരുമ്പോം വീണ്ടും പൊട്ടിച്ചു വന്നിട്ട്ണ്ടാവും അതെ പിന്നെ ഓൽക്ക് വേണ്ടിയ്ള്ളയല്ലേ അപ്പോരങ്ങട് തിന്നട്ടെ മോനൊമ്പയ്ല് പിന്നള്ളാള് എട്ടില് പിന്നള്ളാള് ആറില് പിന്നൊരൊന്നാം ക്ലാസ് ത്ത്പിന്നെ യൂ കെ ജീ പിന്നൊന്നരവയസ് മൂന്നാണും മൂന്ന് പെണ്ണും
ആഹ് കറക്റ്റ് കിട്ടീൺണ്ടല്ലോ
ഓഹ് കറക്റ്റ് കിട്ടീ
അല്ല നമ്മള് വിച്ചാരിക്കും ഒരു പെൺകുട്ടിയക്കെയാണെന്ന്ണ്ടെങ്കിലേ ഓക്കൊരു തൊണ ആയാരിക്കും ഒരു ഒര് ആൺകുട്ടികളായാലും ഒക്കെ അങ്ങനെയാണല്ലോ
ഞാനെ അയ്നെനിക് പൊറത്തേര്ന്നു ഡെലിവറി ഞാനെ പൊറത്തേര്ന്നു ഇത് വരെണ്ടായേണ്ടെ അപ്പ അവ്ടെക്കെയാണെ നാല് മൂന്ന് മാസം നാല് മാസം ആകുമ്പോത്ത്‌ന് നമ്മളെ ജെന്റല് പറഞ്ഞരും
ആണല്ലേ ഏഹ്
നാല് മാസം ആകുമ്പം ഇന്ന കുട്ടിയാണ് പക്ഷെ അങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ പറ്റൂലന്നല്ലേ പക്ഷെ പൊറത്തൊന്നും ആയില്ലാട്ട ഞമ്മള് കേരളത്തി തന്നെ ഉള്ളൂ തോന്നുന്ന്ണ്ട് അങ്ങനെയെക്കെ അവിടെന്ന് ഞാൻ പൊറത്ത് ഗൾഫിലാരുന്നു ഞാൻ അവിട് പ്രസവിച്ചപ്പോളൊക്കെ അറിയുമ്പോര്ത്ണ്ടാവൂലേ ആഹ് നമ്മക്ക് സന്തോഷാണ് ആണയാലും പെണ്ണായാലും ആഹ് അതന്നെ നല്ലത് തരണേന്നെ ഒള്ളൂ അതെ അതെ പിന്നെ കേടുപാടില്ലാത്ത നല്ലയ്നെ തെരണെന്ന്ള്ളൂ വേറെ പ്രശ്നോന്നൂല്ല പതിനെട്ട് വയസ്സ് വരെ ഞമ്മള് നല്ലോണം നോക്കും
നല്ല രീതി കിട്ടണം ഓലെ
ക്കൊണോലെ ഉം ഉം ഉം ഉം ഉം
ഉം പിന്നെങ്ങനെ ടൂറൊക്കെ പോവലുണ്ടോ
കൊറേ ഞങ്ങള് വന്നതാണ് പൊറത്ത്‌ന്ന് അപ്പൊ അയ്ന്റെതായ ക്യുരിയൊ കാര്യങ്ങളക്കെയായ്ട്ട് ഇങ്ങനെ നടക്ക്യാണ്
ആഹ് അപ്പൊ കൊറെ സ്ഥലങ്ങള് കുടുംബക്കാരടക്കെ പോവാൻണ്ടാവല്ലോല്ലേ
കുടുംബത്തിലങ്ങനെ വെല്ലാ പോക്കില്ല്യാ മെയിനായിട്ട് പോക്കി കുട്ടികൾക്ക്‌വിട്ത്തേ കൾച്ചറായ്ട്ട് വല്യ അറിവില്ല ഓൽക്ക്‌വ്ടെപ്പോ മണ്ണും പൊടിയൊന്നും ആയ് ശീലല്ല്യാ ത്തോണ്ട് കുട്ടികള് പൊറത്തെറങ്ങുമ്പോത്തിന് ചൊറി വര്യാ മുറിയാവ്വാ പനി വര്യാ
ആഹ് അതങ്ങനെണ്ടാവും കാരണം ഓലവ്ടെ തന്നെ സ്ഥിരായ്ട്ട് നി
സ്ഥിരായിട്ട് അവിടെ ജനിച്ച് വളർന്ന് ആയ കുട്ടികളായതുകൊണ്ട് ഉം ഉം അപ്പൊ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞങ്ങള് മഴയത്ത് പോവും വെള്ളച്ചാട്ടത്തിലങ്ങനത്തേലക്കെ പോവും ചളിലും വെള്ളത്തിലൊക്കൊന്ന് കളിപ്പിക്കും
ഏഹ്
ഉം കൊറച്ചീച്ച കൊറച്ചീച്ച ഓലയ്ലാണ്ട് സെറ്റായ് വരണല്ലോ കുഞ്ഞു കുട്ടികളല്ലേ ഒന്നിനും പറ്റൂല പറ്റൂലറഞ്ഞ് നിർത്തിയാ ആയിറ്റങ്ങക്കന്നെ വെയ്യാതാവാണേ
ആഹ് അവിടെ സ്കൂളു ഉള്ളിലൊക്കെ ചേർത്തിണ്ടാവൂല്ലേ
ഓഹ് അവിടെ സ്കൂള്ല് പഠിച്ചോണ്ട്ക്കാണ് ഓര്
ഏഹ് ഏഹ് ഇപ്പഇങ്ങള് വെക്കേഷൻലേക്ക് വന്നതാ ഏഹ് അത്ശെരി അത്ശെരി ഉം അവ്ടെ എങ്ങനെ സ്കൂളും കാര്യങ്ങളൊക്കെ
അവടെ നാലഅഞ്ചാളും പഠിക്കാണ് കാെഴപ്പല്യാ ഇന്ത്യൻ എംബസ്സിന്റെ ഇതില് പഠിക്കാണ് ഞാന് അവ്ട്ത്തെ ടീച്ചറാണ് ഹ്
അത്ശെരി വർക്കെയ്യ്ന്ന്ണ്ട്ലേ ഹസ് എവിടേണ് ദുബായിയോ അതോ
ഖത്തർല്
ഖത്തർല് ലെ അപ്പാെ ഹസ്ബെന്റ് അവടെ സെറ്റിൽഡ് ഹ് എ എന്തോ ആഹ് മളേ
സിവിൽ എഞ്ചിനിയറാണ്
അത്ശെരി രണ്ടാക്കും ഡ്യൂട്ടി ഉണ്ടാവോലൊ വെല്യേമക്ക ചെറിയ മക്കളൊന്നും ഇല്യ വെല്ല്യേ ഇത് ല്യാ താേണ്ടൈ
കൊർച്ച്
ഇഹ് അങ്ങനെട്
ഒന്നര വയസ്സ്ള്ള ആളെ ടേക്കേറിലാക്കികാണ്ട് പോവും
ആഹ് ആഹ് അത് ശെരി ഇങ്ങളെപ്പെഴാ തിരിച്ച് എപ്പളാ എത്താ ടൈമ്
നാല് മണിയെക്കെ ആവുമ്പോത്തിന് എത്തും
ആഹ് എത്തൂലേ
ഉം ഉം
വെല്യേ ക്ലാസ്സോ അതോ ചെറിയ ക്ലാസ്സോ അഞ്ച് ആറ്ലെ ഇവടെ നാട്ടില് എങ്ങനെ ഇങ്ങള് പോവല് ഇണ്ടായിര്ന്നോ
ഏയ് ഞാന് അവടെ ചെന്ന് പഠിച്ച് അവ്ട്ന്ന് നേടിയത് ആഹ് ഇവ്ട്ന്ന് ഞമ്മള് അങ്ങനെ പാെർത്ത്ക്ക് പോവുന്ന പരിവാടിയൊന്നും ഇണ്ടാര്ന്നില
ഏഹ് അത്ശെരി അവ്ടെ പോയി പഠിച്ച് അവ്ട്ന്ന് കിട്ടിയതാല്ലേ ഏഹ് അത്ശെരി
ഡൈഞ്ഞോ നല്ല ഫീസ്ണ്ട് അമ്മളെ ആണ്ങ്ങളെര്ത്ത് ഇങ്ങനെ വാരിക്കോരി പൈസതെരാൻ ഉണ്ടോ ഹംമ്പി ടാവിരിയായിട്ട് ജീവിക്കാ അതെല്ലേ അതെല്ലെ ജീവിതം ഇല്യ വെറ്തെ അവടെ പോയി നരകിപ്പിച്ച് ജീവിക്കാ എന്ന്ള്ളത്കൊണ്ടോ?
ആഹ് അതെന്നെ പഠിച്ച്ങ്ങാണ്ട് എന്തേലാെക്കെ ഒന്ന് ഞമ്മക്കൂടി ഇണ്ട്ന്ന് ഇണ്ടെങ്കി ഓൽക്കൊര് സ ഇതാണ്
ഒര് ടൗട്ട് ഇണ്ട്
പിരാന്ത് ഇക്ക്
റൂമിന്റെ വാടകകാെക്കെ ഭയങ്കര റൈറ്റാണ് ഇവ്ട്ത്തെ ഐമ്പൈനാറുപ്യ അർവൈനാറുപ്യ ഒക്കെണ്ട് ഒര് മാസം ഒരാള് മാത്രം അധ്വാനിക്ക്യാണേ ഐനേ ഇണ്ടാവാെള്ളു രണ്ടാളും കൂടി ആവുമ്പാെ ഷെയറീത്ടാ ആഹ് ഇണ്ട് ഉം സ്വന്തായിറ്റ് വീടാക്കീറ്റ് ഇന്ന് മറ്റെത് കുട്ട്യേള്ക്ക് വേറെ ഇള്ളോല് ഷെയറീത് ഇട്മ്പൊ അമ്മക്ക് വേജാറാണ് അമ്മക്ക് എപ്പളും പേരീല് ഇരിക്കാം പറ്റില്ല നമ്മള്ആവശ്യത്തിന് എന്തെങ്കിലും പാെർത്ത് പോവുമ്പാെ കുട്ട്യോളെ അവടിം ഇവടിം ഇട്ട് പോവാംപറ്റൂല പ്രത്യേകിച്ച് ഇന്നത്തെ ഒര് സിറ്റുവേഷൻസ് അങ്ങനെയല്ലെ
അതെന്നെ ഇപ്പത്തെ സിറ്റുവേഷൻ ആരിം ഇഹ് എങ്ങനെ ഏത് കോൽത്തിലാന്ന് അറീലല്ലോ എവ്ടേണ് ചെലപ്പൊ പാെറ രാജ്യത്ത് തന്നെ ഇപ്പൊ ഐനൻസരിച്ച്ള്ള ശിക്ഷ ഓൽക്ക് കിട്ട്ണ്ട്അറിം ഇങ്ങട്ടും ഇപ്പൊ ചെയ്യാതിരിക്
അതൊക്കെ ആഹ് അതൊക്കെ ചെലപ്പോ നൂറ് എണ്ണത്തില് ഒരാള് പിടിക്കപ്പെട്ടാലെയുള്ളൂ. എല്ലാ രും പുറത്ത് പറഞ്ഞന്നൊന്നും വരൂല. മാനം കാത്തൊക്കെ എല്ലാരും നിക്ക്ണോരുണ്ടാവും.
ഉം അതന്നെ നമ്മളെ മക്കളെ നമ്മളന്നെ സൂക്ഷിക്കണം.
അതെ. അത്രേ ഉള്ളൂ.
ഉം ആഹ് എന്നാ ശെരിയെന്നാല് ആയി
ഹലോ. ഹലോ ആഹ് ഇങ്ങൾ കട്ടാക്കാൻ കഴഞ്ഞില്ല. ഹലോ നിങ്ങള് കൂടി അവിടെ കട്ട് ആക്കണം.
ഞാന് കട്ടാക്കാൻ ശ്രമിക്കണ്ട്. നടക്കണില്ല. തന്നെ കട്ടാവും. ആഹ്